ആഹ് കാവ്യാമന അതുപോലെ സ് ആഹ് ആഹ് അപ്പൊ ഈ ഓരോ ടീമിനും ഓരോരോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് പൈസ കൊടുക്കുന്നെ അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓപ്ഷൻ വരും ഓരോ ഐ പി എൽ സീസൺ വരുന്ന സമയത്ത് ഓപ്ഷൻ ആഹ്
ഈ ഷാരൂഖ് ഖാനാണോ ഈ കളിക്ക് വേണ്ടിട്ട് പൈസ കൊടുക്കുന്നത് അപ്പം ആ അയാടെ ഒരു ടീമിലേക്ക് എടാ ഇതൊക്കെ ഞാൻ കാര്യായിട്ട് ചോയിക്കാ എനിക്ക് ഇതൊന്നും അറിയത്തില്ല അതാണ്ടാ ഞാൻ ചോയിക്കുന്നത് ഈ അ പ്പ ഈ ഓരോ പ്ലഴേസ് ന് വേണ്ടിട്ട് ഇപ്പൊ ഒരു സിനിമ ഇറക്കുമ്പോ പ്രൊഡ്യൂസർ പൈസ ഇറക്കുന്നത് പോലേക്ക് അയാളണോ പ്രൊഡ്യൂസർ അയിന്
ആഹ് അയാ അയാൾ
ഹലോ
ഇപ്പൊ ഞാൻ പറഞ്ഞോരിക്കും അയാൾ പൈസ മാത്രം അല്ല ഈ ഐ പി എൽ നിന്ന് നടക്കുന്ന എന്താ കൊറെ സ്പോൺസേയ്സ് ഷിപ്പ് ഉണ്ടല്ലോ ഓരോരോ കമ്പനിയ്ടെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഒരു ഐ പി എൽ നടക്ക്ന്നേ അപ്പാ അവട്ന്നും പൈസ ഇടുന്നുണ്ട് സംഗതി ആക്ച്വലി ഇതൊരു ഫ്ലോയാണ് ഇത് ഒരു വൺ വേസ്റ്റങ് അല്ല എല്ലാർക്കും കിട്ടുന്നുണ്ട് ലാഭം അതായത് ഇത് ഒരാ ആൾക്ക് നഷ്ടത അങ്ങനെയല്ല എല്ലാർക്കും ലാഭം കിട്ടുന്നുണ്ട് ആഹ പക്ഷെ അറ്റ് ദ സെയിം ടൈം ലൂസ് ആവുന്ന ടീമിന് നഷ്ടവും ഉണ്ട് ഫോർ എക്സാംബിൾ ഈ തവണ ജയിച്ചത് ആർ സി ബി ആ കഴിഞ്ഞ വർഷം ജിച്ചത് ആർ സി ബി തന്ന ആയിരുന്നു
എടാ വേൾഡ് കപ്പ് നല് വർഷം കുടുമ്പം വര അപ്പ ഐ പി എൽ എത്ര നാൾ കൂടുമ്പം വരുന്നു
ഐ പി എൽ എല്ലാ വർഷ ഉണ്ട്
എത്ര നാള്
ഐ പി എൽ എല്ലാ എല്ലാ വർഷവും ഉണ്ടാണ്ടി ഐ പി എല്
അപ്പം ഈ എന്നും ഈ ആ ക്രിക്കറ്റൊക്കെ കാണുന്ന ആൾക്കാരോ അതെന്തോ അപ്പൊ അവരി ഈ കാണുന്ന സ്പോർട്സ് ചാനലി
ഇപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക
എന്നുവെച്ച
ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറ ഫോർ എക്സാമ്പിൾ ഐ പി എൽ എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ മാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ കളിക്കാർ തമ്മിൽ തമ്മിൽ കളിക്കുന്നത്
ആ ഇന്ത്യയിലുള്ള പ്ലേഴസ് ഇന്ത്യയിലുള്ള പ്ലേയേഴ്സ് എന്ന് വെച്ചാ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങള്
അടി അങ്ങനെയല്ല ആകെ ഇപ്പ എന്ന് പറയുമ്പം ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് എടുക്കുകയാണെങ്കിൽ അതില് ധോണിയാണല്ലോ
എനിക്കറിയത്തില്ല
ആ ധോണിയ ആായിരുന്നു ക്യാ ഇപ്പം ഈ തവണ ഋഥ്വിരാജ് കേക്കു ആണ് ആ ഋഥ്വിരാജ് കേക്കുവാണ് പറഞ്ഞ പുതിയൊരു കളിക്കാനാണ് ക്യാപ്റ്റൈ ഇ തവണത്തെ അപ്പൊ ഇതിനകത്തു പറയാൻ ആ കേക്കവാട ഇന്ത്യയിൽ തന്നെ അമേരിക്കനൊന്നും അല്ല
ആ ഓക്കെ
ആ അപ്പൊ ഇതിനകത്ത് തന്നെ അവന്റെ പേരൊക്കെ ഞാൻ മറന്നോയി ഇവര് അമേരിക്കൻ കുറെ കളിക്കാരർ ഇവരെ എടുക്കും ഇ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഇവരെ വിലയ്ക്ക് മേടിക്കും ഓരോ പ്ലേഴ്സിന് ഓരോ ടീമുകാര് അതാണ് ഓപ്ഷൻ എന്ന് പറയുമ്പോ ഇത്രയും കളിക്കാരുണ്ട് ഈ ടീമിലേക്ക് എനിക്ക് ഈ വ്യ എനിക്ക് വേണം അപ്പൊ അയാൾ പറഞ്ഞ പൈസ പറയാ എനിക്ക് പന്ത്രണ്ട് കോടി വേണം അന്നെങ്കിൽ ഞാൻ ഈ നിങ്ങളുടെ
ഓ ആ ആ അപ്പൊ നല്ല കളിക്കാരൊക്കെ ആണെങ്കിൽ അവർ ത് നല്ല ഇത് ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിക്ക് ഉള്ള സ്റ്റാൻഡേർഡ് പോലെയക്ക
പോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഹ് പഞ്ചാബ് സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ശ്രയസയർ ആയിരുന്നു ശ്രേയസേറിന് പന്ത്രണ്ട് കോടി കൊടുത്താ ശ്രേയസേറിനെ മേടിച്ചത്
അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാടാ പണിക്ക് പോവുന്ന അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കും ആവശ്യംുണ്ടായിരിക്കും
ത്ര പൈസ ഇട്ട് അല്ലല്ല അവൻ എടി അവ
ഇത്തവണത്തെ അവന്റെ ക്യാച്ച് കാണണമായിരുന്നു അവൻ ക്യാച് മറ്റേ റിങ്ങിന്റെ പുറത്തുനിന്ന് എടുത്ത് ബോള് വെള്ളിലോട്ട് പോയായിരുന്നു അവൻ ക്യാച്ച് ചെയ്ത് എറിഞ്ഞിട്ട് നമക്ക് റിങ്ങി ന്റെ പുറത്ത് നിന്ന് ക്യാചയാൻറ്റും അങ്ങനൊണെങ്ക സിക്സ് ആവും എടി ഔട്ടർ ലൈൻ ഉണ്ട്
ആ ഉണ്ടോ
ആ പ്ലേഗ്രൗണ്ട് പ്ലേ ഗ്രൗണ്ട്ന്റെ പുറ ത്ത് പോയി കഴിഞ്ഞാല് ലെക്ക്‌ ഉരുണ്ട ആ ലൈന് തട്ടി കഴിഞ്ഞാലയി ലൈന് ത കിട്ടിയാല് ഫോറാ
ആഹ്
ആഹ് അതിന്റെ അപ്പുറത്തോട്ട് പഓവർകം ചെയ്ത് പോവുവാണെങ്കിൽ സിക്സ് അടിക്കും നല്ല ഹൈറ്റില് പോവുവാണെങ്കില്
ആഹ് ഏഹ് എടാ നീനക്കിതിനെപ്പറ്റി ഒരു വലിയ ഐഡിയ ഇല്ല അല്ലേ നിനക്ക് ഇതിനെ പറ്റി എന്തോ ഇല്ലെന്നാ പറഞ്ഞെ
എടി എനിക്ക് അത്ര വല്യ ഇപ്പം ഇപ്പ ഉള്ള ഒത്തിരിച്ചെക്കന്മാരെ കുറച്ചാണങ്കി അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ല ഞാൻ എനി-
പറയുമ്പോ നിനക്ക് ബേസിക്കിന് അപ്പുറം ഉള്ള നോളേഡ്ജ് നിനക്കുണ്ട് എന്തുവാണ് സംഭവം
എടി അത് എന്നാലും ഞാൻ അങ്ങനെ വല്ല്യ അങ്ങനെ സ്പോർട്സ് കാണുന്ന ആളൊന്നും അല്ല എന്നാലും ഞാൻ കാണും ആഹ് ഞാന് ഐ ഐ പി ൽ ഞാൻ ഈ തവണത്തെ കണ്ടു കഴിഞ്ഞ തവണത്തയൊന്നും കണ്ടിട്ടൊന്നുമില്ലായിരുന്നു ഏതൊ ഒരു എ- തോന്നുമ്പോ ഞാൻ കാണുടി എനിക്ക്
ആഹ് നീ അങ്ങനെ നിനക്കൊരു തോന്നല് വരാൻ അതിനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടല്ലോ ഇപ്പ - എനിക്കാണെങ്കിൽ എനിക്ക് അറിയ സീരിയസില് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടന്റിന് വേണ്ടി സംസാരിച്ചു അല്ലാതെ ചോദിച്ചതാ
ആഹ് എനിക്കല്ലാതെ ഞാൻ അങ്ങനെ വലിയ പാഷനായിട്ട ഇപ്പൊ എല്ലാ വർഷവും ഐ പി ൽ കാണുന്ന ഒരാളൊന്നും അല്ല ഞാൻ എനിക്ക് ഇഷ്ടുള്ള കളിക്കാരെ എനിക്ക് ഞാൻ കാണും ഫോർ എക്സാമ്പിൾ എനിക്ക് ഇഷ്ടമുള്ള കളി
എടാ അതെനി- എനിക്ക് തോന്നുന്നേ നമ്മുക്ക് അതിനകത്ത് കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് വരണമെങ്കിൽ നമ്മുക്ക് ചുറ്റും അതിനെ പറ്റിയുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരിക്കണം അല്ലെ ഇപ്പൊ നമ്മുക്ക് എന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി ഇപ്പ നിനക്ക് നിങ്ങള് സീരീസിനെ പറ്റി പറയാൻ ചിലപ്പോ നിനക്ക് കുറെ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് നീ അതിനകത്ത് ഇതായിട്ടണ്ടായിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ ഓരോത്തമാര് ഇങ്ങനെ സ്റ്റാറ്റസ് സ്റ്റോറി ഇടുമ്പം അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ അവർക്കൊരു ഗ്യാങ് ഉണ്ട് അപ്പൊ കുറച്ച് ഒരു ആവേശമാണ്
എടി ഇത് ഫസ്റ്റ് ഓഫ്ഓൾ എന്ന് പറഞ്ഞാ ഇതെല്ലാം ഒരു മീഡിയം ഓഫ് കോൺടാക്റ്റാ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ആളെ കാണുമ്പോൾ നമ്മൾ ഇതിനെ സംസാരിക്കുമ്പോ ആ ഒരു വ്യക്തിയായിട്ട് നമ്മള് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാണ് അപ്പൊ ഒരു ഒരു മീഡിയമായി മാറുകയാണ് ആ സംഭവം അല്ലേ
ആണ്
അപ്പം നീ ആയിട്ട് ഞാന് സീരീസ് ഞാന് പറമ്പോ നീയും സീരീസ് കണ്ടിട്ടുണ്ടെങ്കി എനിക്കും എന്റെ ഒപ്പീനിയൻസ് പറ നിന്റെ ഒപ്പീനിയൻസ് ഞാനും കേൾക്കാം അപ്പൊ അവിടെ ഒരു കോൺടാക്ട് വരും ഒരു കമ്മ്യൂണി.. വെക്കേഷൻ വരുവോ
ആഹ് അതങ്ങനെയാ അതോലെക്കെയുള്ളൂ എല്ലാ കാര്യത്തിനും
ഉം പക്ഷെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോ എടീ ഞാൻ പറയുന്നത് ഏഹ് ഫുട്ബോൾ എനിക്ക് ഫുട്ബോളിന്റെ
എനിക്കു ഒന്നും മനസ്സിലാവത്തില്ല ഫുട്ബോൾ പിന്നെയും എനിക്ക് അതെന്തോ അവരാ എടാ അവര് ആ ഒരേ ടൈപ്പ് ഡ്രസ്സ് ഒക്കെ ഇട്ട് പോയിട്ട് അവര് ഗോൾ പോസ്റ്റിനടുത്തേക്ക് അത് പോകുമ്പോ നമ്മുക്ക് അത് മനസ്സിലാവില്ല അത് എന്തോ കളിക്കുന്നതെന്ന് പിന്നെ താഴെ എഴുതി കാണിക്കുകയും ചെയ്യുമല്ലോ പോറും പിന്നെ ഇന്ന രാജ്യം അപ്പൊ നമ്മുക്ക് ഏകദേശം അവരുടെ ആ ഒരു ഫ്ളാഗ് അല്ലെങ്കിൽ അവരുടെ ലോഗോ അല്ലെങ്കിൽ അവരുടെ ഒരു ജേഴ്സി വെച്ചിട്ട് ഇന്ന രാജ്യം ഇത്ര ഗോളുണ്ട് അപ്പൊ മറ്റവരെ കാട്ടി ഇത്ര വീഴാം അത് നമ്മുക്ക് നമ്മുക്ക് മനസ്സിലാവില്ല പക്ഷെ ക്രിക്കറ്റിനകത്ത് എനിക്കറിയത്തില്ല ഒരു ഒരാൾ അങ്ങോട്ട് പന്തടിക്കുന്നു പിന്നെ അയാൾ ബാറ്റ് ബാറ്റും കൊണ്ട് അവൻ അങ്ങോട്ട് ഓടുന്നു പന്തിന്റെ പുറകേ കുറേ പേര് ഓടുന്നു എന്ത് ഞാൻ ക്രിക്കറ്റ് പക്ഷെ എന്നാലും എനിക്ക് ഒരുപക്ഷെ എന്താണെന്നു എനിക്ക് അറിയത്തില്ല എന്റെ അടുത്ത് എന്റെ അടുത്ത് കീ കൊടുത്ത പാവയെ പോലെ തന്നെ വിടുമ്പൊ ഞാൻ കളിക്കും അഅത്രേ ഉള്ളൂ
എടീ ഐ പി എൽ എന്ന് പറയുമ്പൊ ഇരുപത് ഓവറാ ഉള്ളത്
ഒരു ഡൌട്ട് ഞാൻ ചോദിച്ചോട്ടെ ഈ ബാറ്റ് ഇത് അടിച്ചിട്ട് പിന്നെ എന്തിനാ ഈ ബാറ്റും കൊണ്ട് ബാ മാൻ ഓടുന്നത്
ഓടുന്നതെന്ന് വെച്ചാല് ഫോർ എക്സാമ്പിള് ഇത് നമ്മള് ആഹ് ആഹ് ബോള് ഓപ്പോസിറ്റ് ടീമിനാണ് ബോൾ എറിയുന്ന സമയത്ത് ത് നമ്മള് അടിക്കുക അടിക്കുന്ന സമയത്ത് ഇത് ഫോർ പോവുകവാണെങ്കില് ചെലപ്പൊ നമുക്കറിയത്തില്ലല്ലൊ അത് ഫോർ കിട്ടും സിക്സ് ആണെങ്കിൽ ഓക്കയാ ഒരു ഡൗട്ടും വേണ്ട സിക്സ് അങ്ങ് ഹൈ റ്റിലായിരിക്കും പോവുന്ന സിക്സ് ഹൈറ്റിലങ്ങ് ഗ്രൗണ്ട് ചെ ആഹ് ഗ്രൗണ്ടിന് അപ്പറത്ത് മറ്റേ ഈ ആൾക്കാർ ഇരിക്കുന്ന സ്റ്റേഡിയത്തിൽ വരെ ബോള് പോകും അപ്പം ഓപ്പോസിറ്റ് ടീമിൽ ആർക്കാ ആർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇവർ ഓടത്തില്ല
ആഹ്..
അറിയാൻ പറ്റും എടീ അടിക്കുന്ന പ്ലെയറിന് അറിയാൻ പറ്റും സിക്സ് ആണോ പോകുന്നേന്ന്‌ കാരണം അയാൾ അത്ര ഫോഴ്സിലായിരിക്കും അടിക്കുന്നെ അപ്പൊ ഒരു ഐഡിയ വെച്ചാ ചെ ലവര് പോകത്തില്ല പക്ഷെ ഫോർഅ ടി ക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫോറ് ഫോർ സിക്സ് തന്നെ ആവാ ഇപ്പം സിക്സിന്റെ കാര്യത്തില് ഫോർ തന്നെ ഫോർ എക്സാമ്പിൾ നല്ല ഉയരത്തിയാരിക്കും പക്ഷെ ഇത് നേരെ മേളിലേക്ക് പോയിട്ട് താഴെ വരികാണെങ്കില് ചാൻസ് ഒണ്ട് ഓപ്പോസിറ്റ് ടീമിൽ ആൾ ക്യാച്ച് പിടിക്കാം വിക്കറ്റ് ആവാനുള്ള ചാൻസ് ഒണ്ട്
അപ്പൊ അങ്ങനാണേലും മതി ക്യാച്ചെയ്താ മതി
ക്യാച്ച് ക്യാച്ച് ആണല്ലോ വിക്കറ്റ് ഒന്നെങ്കിൽ ക്യാ ച്ച് ചെയ്യാ അല്ലെങ്കിൽ സ്റ്റംബിൾ തട്ട അത് വിക്കറ്റ് ആവും അപ്പൊ
ക്യാ ആഹ് ഏഹ് അതിന് സ്റ്റമ്പിരിക്കുന്നത് അടിക്കുന്ന ആളുടെ ബാക്കിലല്ലേ
ബാക്കില കാരണം ടി ഓപ്പോസിറ്റ് ടീമ് നല്ല ബോളർ എപ്പൊഴും ആഹ് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിലെ ബൗളർ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ സ്റ്റമ്പ് വീഴ്ത്തുക അല്ലെങ്കിൽ അഥവാ ഇവന് അടിക്കുയാണെങ്കില് ആഹ് ബോൾ നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൽ ആളെ മെമ്പേഴ്സ് ക്യാച്ച് ചെയ്യുക
ആഹ് ഓ അത് വിക്കറ്റ് ആഹ് എന്നിട്ട് ഈ റൺസ് എന്തിനാ പിന്നെ ഉപയോഗി
റൺസ് എടുക്കുന്നുന്നത് എന്തിന് വെച്ചാൽ ഇവര് ഓരോ ഫോർക്സാമ്പിൾ ആദ്യൊരു ബോൾ എറിഞ്ഞ് അത് അടിച്ചിടും അപ്പൊ ഒ ഒത്തിരി ദൂരം പോകത്തില്ല അപ്പൊ ആ പോകുന്ന സമയം കൊണ്ട് ഇ വര് എന്ത് ചെയ്യും ഓടും അപ്പൊ ഒര് റൗണ്ട് ഒറ്റ ഏറ്റവും അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു റണ്ണാവും ആഹ് ബാറ്റ് ചെയ്ത അതേ ആൾ തന്നെ തിരിച്ചൊന്നൂടെ വരുവാണെങ്കിൽ രണ്ട് റണ്ണാവും
ഓക്കെ
ആഹ് അങ്ങനരണ്ട്റൺ ഇപ്പം നെക്സ്റ്റ് ഓവർ
അല്ല അപ്പൊ എന്തിനാണ് റൺസ് എടുക്കുന്നഎന്തിനാ ശരിക്കും റൺസ് കൊണ്ടുള്ള പ്രയോജനം എന്തോ
ആഹ് റൺസ് അല്ലെ ഫോർ എക്സാമ്പിൾ ഇപ്പം ചെന്നൈ സൂപ്പർ കിങ് കളിച്ച നൂ റ്റിഅമ്പത്തി ആറ് റൺസ് എടുത്തൂ ന്ന് വിചാരിച്ചോ ആഹ് അപ്പൊ അടു ഏ
ഏഹ് ഇതെന്ന് വെച്ചാ കൊറേ വട്ടം ബോളെയ്തിട്ടല്ലീ റൺ
ആഹ് ടാ അതാ ഞാൻ പറഞ്ഞെ ഇരുപത് ഇരുപത് ബോളുണ്ട് അഹ് ഒരു ഒരു ഓവർന്ന് പറഞ്ഞാല് അഞ്ചോ ഇതാ അല്ല ആറ് ബോളാ ആറ് ബോളാന്ന് തോന്നണ് ആഹ് ആറ് ബോള അപ്പൊ ഈ ആറ് ബോളിനകത്ത് ഒരു ആ ആറ് ബോളീന്ന് ഒരു ബോളറായിരിക്കും ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ആ യുസി ചഹൽ ആയിരിക്കും ആ ആറ് ബോൾ ഒരുമിച്ചച്ച് എറിയുന്നത് ഒരുമിച്ചറിുന്ന സെൻസ് ആയത്തെ പോലെ അറിഞ്ഞ് അടിച്ച് അള അടുത്ത് ആ ആറ് ആ ഒരു ഓവർ അയാളായിരിക്കും ആ ആ ഉണ്ട് അടുത്ത ഓവറില് അടുത്ത ബൗളർ ആയിരിക്കും അത് ഈ ക്യാപ്റ്റനാ തീരുമാനിക്കുന്നെ ഈ ബോളർ വേണം കാരണം ചില ബോളേഴ്സിന് കൊറെ ടെക്നിക്സ് ഉണ്ട വിക്കറ്റ് ക ഏറ്റവും ചാൻസ് ഉ ആൾക്കർ ഇപ്പൊ റബാഡാ എന്ന് പറഞ്ഞ ഒരു പ്ലയെർ
എടാ ആ വിക്കറ്റ്ന്ന് വെച്ചാ ശമ്പ് വീഴ്ത്തുന്നത് ഏ അപ്പൊ വിക്കറ്റ് ഉണ്ട് റൺസ് ഉണ്ട് ആ ഈ ഈ ഫ സിക്സ് അടിച്ചിട്ട് പോകുമ്പോഴല്ലേ തോനെ അപ്പ റൺസ് കിട്ടുന്നത്
അല്ല സിക്സ് എന്ന് പറയുമ്പോ ആറ് റൺസ് കിട്ടി സിക്സ് എന്ന് പറയുമ്പോ ആറ് റൺസ് കിട്ടി ഫോർ ന്നറഞ്ഞ ഫോർ റൺസ് കിട്ടി എന്ന് വെച്ചാൽ ആറ് തവണ ഓടിയന് തുലിയാണ് ആ സിക്സ്
അങ്ങനെ
ആഹ എന്ന് പറയുമ്പോ ഇവ ഇവര് നോർമലി ഇപ്പ ബോൾ അടിക്കും ക്രിക്കറ്റ് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അവരോഓടിമ്പോ ഓടുന്ന എന്തിനാ അപ്പൊ ഒറ്റോ ഓട്ടോ ഓടികഴിഞ്ഞ ആ് ഒറ്റ ഓട്ടം ഓടി കഴിഞ്ഞാൽ ഒരു റണ്ണ ആവും തിരിച്ചൊ ആ വാറ്റടിച്ച ആള തിരിച്ചുഞ്ഞങ്ങോട്ട് വരുവാണെങ്കിൽ പക്ഷെ ആ ഗ്യാപ്പ് ന്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് ടീമില ആള് ബോള് ബോള് കിട്ടിയിട്ട് സ്റ്റംമ്പിൽ എറിയുവാണെങ്കിൽ ഔട്ട് ആകും ആ സമയതുള്ളി ആ ബാറ്റ് അല്ല ഒരു ലൈൻ ഉണ്ട് സ്റ്റമ്പിന്റെ മുമ്പിൽ ആ ലൈൻ ക്രോസ് ചെയ്തിരിക്കയാണ് എന്നിട്ട് ബോള് വിക്കറ്റ് കണ ഔട്ട് ആവത്തില്ല പക്ഷെ അത് യാതെ ഓപ്പോസിറ്റ് വല്ല ബോൾ ആരെങ്കിലും ക്യാച്ച് പിടിച്ചിട്ട് അത് ബോൾ എത്തെറിയുവാണെങ്കിൽ ഔട്ട് ആവുക
പക്ഷെ ഇത്ര കോംപ്ലിക്കേറ്റഡ ആല്ല ഫുട്ബോൾ എന്ത്
ഫുട്ബോൾ ഇതൊക്കെ ഡിഫറന്റാ ഇപ്പൊ ഫുട്ബോൾ എന്ന് പറയുമ്പോ പതിനൊന്ന് പ്ലെയഴസ്ക്കെ കളിക്കുന്ന ഒരു ടീമീന്ന് ആ മറ്റേന്ന് പറയുന്നത് മറ്റേത് എനിക്ക് കറക് എണ്ണ അറിയാം അത് കുറെേ പേരുണ്ട് എനിക്കൊന്ന് പറയാം അഞ്ച് അത് പതിനാലോ പതിനഞ്ച എത്രന്ന് തോന്നുന്ന് സബ്സ്റ്റ്യൂട്ടസ്ണ്ട്ണ്ടടടി എന്ന് പറയുമ്പോ ഇഞ്ചർ ഇഞ്ചഡ ആുമ്പത്തേക്ക് സബ്സ്റ്റ്യൂട്ട്സ് കേറുവല്ലോ പകരത്തിന് കളിക്കാനായിട്ട് ആ അങ്ങനെയുണ്ട് പിന്നെ എനി ഫുട്ബോളിനനിക്ക് വല്ല ഐഡിയയില്ല കുറച്ചൊക്കെ അറിയാന്ന് വെച്ചാല് പതിനൊന്ന് വരെ കളിക്കുന്ന ഒരു ഗോൾ കീപ്പർ കാണാ ആ കുറച്ചിച്ചുണ്ട്
പിന്നെന്ത്
ഫുട്ബോളും ഉണ്ട് പിന്നെ ഗോൾ കീപ്പർ കാണും ഓപ്പോസിറ്റ് ടീമിലെ ഗോൾ കീപ്പേഴ്സ്